ആഹ് കേകാമോ
കേക്കാം
എന്ത് ഉം മഴയൊക്കെയാ ഇപ്പ ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ട്ടൊന്ന് പൊടിച് എന്തുണ്ട്‌ വിശേഷം
സുഖം ഞാ ഒറക്കവായിരുന്നു നീയോ? ഉം. ഞാഇപ്പ കൊറച്നേരവായി എണീറ്റെ ഒള്ളു
ഉം ഉം ഉം
ചായയൊക്കെ കുടിച്ചോ?
ആഹ്ചായ കുടിച്ച് കഴിച്ചന്തേങ്കിലും ചോറൊക്കെ കഴിച്ചാര്ന്നോ എവിട പോയിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാര്ന്നല്ലോ വന് എപ്പം വന്ന് വീട്ടിൽ
ഞാനാണെങ്കിഞാൻ പറഞ്ഞീല്ലേ ഫ്രണ്ടിന്റെറെ കൂടെ ഒന്ന് പുറത്തേക്ക് പോയന്ന്
ആഹ് ആഹ് ആഹ്
അപ്പൊ കൊട അവ്ടെ വെച്ച് മറന്ന് പോയി. ഷോപ്പില് വെച്ച്
ഓ ഓ ഓ ഉം
അപ്പൊ അത് ഞാൻ പിന്നെ തിരിച്ചിട എന്നെ അമ്മ ഓടിച്ച് അങ്ങനെ അത് പിന്നെ തിരി ചെട്ക്കാംപോയി
അവിടെ ചെന്ന്ട്ടൊണ്ടായിരുന്നോ?
അത് അവരെട്ത്ത് ആന്റി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെ എടു ത്ത് വച്ചേക്കണേന്ന് പറഞ്ഞു അം ആ ആ അതിനകത്ത് ഹ് അവരുടെ ഷോപ്പിലെ കവറിലാന്നെങ്കി അവരുടെ നമ്പർ ണ്ടായിരുന്ന്
ആഹ്
അപ്പൊ അവടെ വിളിച്ചു ചോച്ചപ്പത്തേനും അവരിങ്ങനെ എടുത്ത് വെക്കാന്നൊന്നും പറഞ്ഞില്ല നോക്കട്ടേന്ന് പർഞ്ഞു പിന്നെ ഞങ്ങളിവിടുന്ന് പോയി. ഉം. ഇവ്ട്ന്ന് പോയിട്ട് ആ അകത്തവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിര്ന്ന്
ആഹാ എന്തായാലും കിട്ടിയല്ലോ
ഉം എനിക്കൊറപ്പ് തന്നെആയിര്ന്ന് അവടെ തന്നെ കാണൂന്ന്
ആഹാ അവടെ പോയതായിരികാം
ഉം
ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കപ്പോഴത്തന് അങ്ങോട്ടെങ്ങാനും വെച്ച് കാണും പിന്നെ എട് ക്കാൻ മറന്നോയി കാണും
ആഹാ തുണിയ്ടെ അടിയിലങ്ങാണ്ട് ഇരിപ്പുണ്ടാര്ന്ന്
ഉം ഉം ഉം പിന്നെ വേറെ എന്തുണ്ട്ചായക്കെകുടിച്ചോ ആഹ് ഞാൻ ചായ കുടിച്ച്
ഞാനും കുടിച്ച്. അല്ല ഞാൻ കുടിച്ചില്ല.
ഉം എന്ത് പറ്റി കുടിക്കാനായ് ചായ ഇട്ട്ലേ
അല്ല ഞാൻ എണീറ്റ്ല്ലേ ഉള്ളൂ. എണീറ്റപ്പഴ്ത്തേന് ലാപ്പ് ഓൺ ആക്കി മെസ്സേജ് അയക്കാൻ തുടങ്ങി
ഉം ഉം ഉം. പിന്നെ വേറെ എന്തോണ്ട്. പു എന്
അവടെ എന്തോ ഉണ്ട് വിശേഷം?
ഇവടെന്താ ഞാനും ഓര് സ്ഥലം വരെ പോകാനുണ്ടായിര്ന്നു പോയി വന്ന്. ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഒന്ന് ഉറങ്ങാന്ന് കരുത് തിന്നൊന്നു ഒന്ന് ഒറങ്ങി എഴുന്നേറ്റ് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന്. എന്തായിരുന്നു സ്പെഷ്യലവടെ?
സ്പെഷ്യൽ എന്താന്നോ എന്തോ എനിക്ക് ചോറും പിന്നെ വേറെ ഇഷ്ടല്ലാത്തെ മറ്റേ കടച്ചക്കെയില്ലേ കടച്ചക്കെ തൊ കറിയങ്ങാണ്ടണ്ടായിരുന്നു രണ്ടും ഇഷ്
തീയല് വെച്ചോ
ആഹ് തീയ്യല് പോലെ വെച്ച്
ഈ കടച്ചക്കയെന്ന് പറഞ്ഞാ എന്താവാ ങ്ങ്.
ഈ ചക്ക പോലെ ഇരിക്കുന്ന സാധനോണ്ടല്ലോടി മുള്ള് പോലത്തെ അതിന്റെ
ആഹ് ആഹ് ആഹ് ആഹ്. ചായെടുത്ത് തിന്നും. തണുത്തത്. അതെന്റെ ഫേവറേറ്റായിട്ടുള്ള സാനാ
കടച്ചക്ക മറ്റേ ഈ അരപ്പൊക്കെട്ട് അരച്ച് വെക്കത്തില്ലേ? അടിപൊളി ടേസ്റ്റാ പക്ഷെ എനിക്ക് എപ്പോഴും എപ്പോഴും അത് ഉം ഇങ്ങനെ തിന്നുകൊണ്ടിരുന്ന ഇഷ്ടല്ല ഇന്നലെ അത്തന്നായിരുന്നു മിഞ്ഞാന്നും അത് തന്നെ
വീട്ടിലെന്താ അതിന്റെ ഇതോണ്ടോ?
ഇല്ല, ആന്റിടെ അവിടെന്നാണെങ്കിൽ രണ്ട് കൊറച്ച് കടച്ചക്ക കൊണ്ടുവന്നാരുന്നു. കൊണ്ടന്നപ്പോ അതേ ഉള്ളുയിവിടെ.
എന്നും അത് തന്നെ
ഓഹ് ഇതന്നോരു അന്ത്യോഇല്ല അത് തീരുമ്പോ അന്ത്യം വരും.
ഇവിടെ മീൻ കറി, മീൻ വറത്തത് ഇലത്തോരൻ അതൊക്കെയായിരുന്നു
ആഹ് ഇവിടെ പിന്നെ മറ്റേ ഏ എന്തുവാ എന്താ തോരനുണ്ടായിരുന്നു മറ്റേ ഏഹ് എന്തടെ അയ്ന് പറയ്ന്നേ ആഹ് ചീര ചീര ചീര
ചീര ആഹ് ഇവിടെ വേലിച്ചീര അറിയാമോ
ആഹ് അതന്നെ ഇവിടെം
ആഹ് അതാ ചീര വച്ചു ഞാൻ വിചാരിച്ചു എല്ലാരും മാ ആഹ് ചെറിയ ചെറിയ എലയായിട്ട് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും
ആഹ്
ഉം. പിന്നെ വേറെന്തുണ്ട് വിശേഷം? ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ടോ?
ഫ്രണ്ട്സ് ഏഹ് ഇല്ല മെസ്സേജയിക്കും
ഉം എല്ലാരും സുഖായ്ട്ടിരിക്കുന്നോ?
ഉം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഒരാളെ കാണാൻ പോണം
ആഹ് എന്താ എന്തേലും വിശേഷ ഉണ്ടോ
ആഹ് ആള് എന്തുവാ ആൾടെ കൊച്ചിനെ കാണാൻ വേണ്ടി പോവാ. അപ്പോ എന്റെ കൂടെ ഒരു ഫ്രണ്ട്ങ്ങട് വരാന്ന് പറഞ്ഞു.
ഞങ്ങൾ രണ്ടുപേരും കൂടി പോവാൻ വേണ്ടിയും
ആഹ് ഞങ്ങള് രണ്ടുപേരും കൂടി പോകാൻ വേണ്ടിരിക്കുവാ. ആഹ് ഇനിയൊക്കെ പൈസയൊക്കെ സെറ്റാവണം. എന്നാലല്ലേ പോവാൻ പറ്റൂ
ഉം ഉം ഉം ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞോ കൊച്ചിന്റെ?
ആഹ് ഇരുപത്തേട്ടൊക്കായിഞ്ഞു
ഉം ഉം
പോണം പോണോംന്നൊക്കെ വിചാരിച്ചിരിക്കുണു പക്ഷേ പോക്ക് അങ്ങോട്ട് നടക്കുന്നില്ല
അതിനുള്ളൊരു സമയം കിട്ടുന്നില്ലല്ലിയോ
ഇല്ല്യ പിന്നെ വല്ലോം വേണ്ടേ കൊച്ചിനൊക്കെ ആൺകൊച്ച്
ഉം ഉം
എന്തേലൊക്കെ വേടിച്ചു കൊടുക്കണ്ടേ ചുമ്മാ വെറുതെ പോവാൻ പറ്റത്തില്ലല്ലോ
ആഹ് ശരിയാ
ഉം
പിന്നെ പരീക്ഷയൊക്കെ എഴുതുന്നുണ്ടോ പി എസ് സിയുടെ ഒക്കെ
പി എസ് സിടെ വന്ന് കിടപ്പുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഒരെണ്ണത്തിന് കൺഫർമേഷൻ കൊടുത്ത്
ഇനി അതിന്റെ എന്നാണോ വരുന്നേന്ന് അറിയാൻ വയ്യ.
ആഹ് ആഹ് ആഹ് ആഹ് വരുന്നതെല്ലാം കൊടു ക്കണം എന്നിട്ട് പോയി എഴുതാൻ നോക്ക്. ക്ലാസ്സൊക്കെ കാണുന്നുണ്ടോ ഫോണില്.
ഏഹ് ഫോൺ ഇല്ലല്ലോ ഫോണിന് ഞാൻ
ആഹ് ലാപ്പില് അയ്
ഏഹ് ചേട്ടന് ഇ ചേട്ടനാന്നങ്കി ഇന്ന് വിളിച്ചപ്പഴത്തേ നും ഞാൻ ഇങ്ങനെ പറഞ്ഞ്
ഉം ഉം ഉം
ഉം ഫോണിന്റെ കാര്യം.
ഉം പിന്നെ വേറെന്താ.
വേറെ എന്തോ മഴേക്ക ണ്ടോ അവിടെ.
ഇന്ന് മഴയില്ല ഇന്നലെ ഞൾക്ക് നല്ല മഴയുണ്ടായിരുന്നു അല്ലേ അവിടെ മഴയുണ്ടായിരുന്നോ. ഇവിടെ ഇന്നലെയൊക്കെ നല്ല ആഹ് ഇവിടെയ് ഇന്നലെയൊക്കെ നല്ല മഴ ഇന്നങ്ങനെ അധികം മഴ പെയ്തില്ല പക്ഷെ ആഹ് ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് ആഹ് ഇന്ന് രാവിലെയൊക്കെ നല്ല വെയില ക്കെയായിരുന്ന്. നാളെ എനിക്ക്‌ ഒരു സ്ഥലം വരേക്കെ പോണം. അങ്ങനെ ഇരിക്കുന്നു ഹും പിന്നെ
കണ്ണിന് ഇപ്പ എങ്ങനെയുണ്ട്.
ഓഹ് കണ്ണിന് വല്ലിയ കൊറവൊന്നും ഇല്ല ഒരു ചൊമന്ന കളറ് തന്നെ ഇങ്ങനെ നിൽക്കുവാ അത് എന്താന്ന് അറിയത്തില്ല പൊടിയുടെ അലർജിയ ക്കെ എനിക്ക് ഒണ്ട് ഇനി വല്ല വേറെന്തെങ്കിലും--ഹ് ആ അലർജിയാണോ ആഹ് എന്തുവാണെന്ന് അറിയാൻ വയ്യ.
ഉം പിന്നെ ഐസ് വെള്ളത്തിൽ ഒന്ന് കണ്ണ് ഐ സ് വെള്ളത്തി രാത്രി കെട ക്കാറാകുമ്പോ ഒന്ന് നന്നായിട്ട് കണ്ണ്. കഴുകിയിട്ട് കെടക്കണം അപ്പഴത്തക്ക്‌ പൊക്കോളും. അല്ലാതെ പിന്നെ കുറവില്ലെങ്കി നാളെ ഹോസ്പിറ്റലിൽ പോ.
ആഹ് ആ കണ്ണിന് എന്തോ ഞാൻ കെടന്നൊന്നു ഉറങ്ങിയായിരുന്നു ട്ടോ അതിനു ശേഷം ഒരു തടിപ്പ് പോലെ ഉണ്ട് കണ്ണിന്. പിന്നെ കണ്ണാടിലൊന്നും ഇങ്ങനെ നോക്കുന്നില്ലാ എന്നാ ഉ ഉർത്തലോ കാര്യങ്ങളോ അങ്ങനെ ത്തെ സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ എന്തോര് ചെറിയ ചൊറിച്ച് അതാ എന്നാ എപ്പോഴും ഇല്ല എടക്കെന്തോ ഒരു ചൊറിച്ചില് പോലെ ഇങ്ങനെ ഉണ്ട് അതേ ഒള്ളൂ
അത് നാളെ ആവുമ്പോഴ്ത്തേന് മാറും സെറ്റ് ആകും
ഉം അതുകൊണ്ടിനി കാണിച്ച് മരുന്നൊക്കെ ഒഴിക്കാങ്കില് ഒരു വ രാത്രിൽ ഒരു ദിവസം ആഹ് രാവിലെയും ഉച്ചക്കും വൈകിട്ടൊക്കെ അങ് ഒഴിക്കാങ്കി അത് അപ്പം തന്നെ അതങ്ങ് മാറും. പിന്നെ നമ്മൾ അതിന്റെ മരുന്നും കാര്യങ്ങളൊന്നും ഒഴിക്കാത്തോണ്ട് കണ്ണിനൊരു ചൊവ്വപ്പ് വന്ന് ഇങ്ങനെ നിൽക്കുവാ അത്.
മരുന്നില്ലിയോ.
ഇല്ല പോയി കാണിച്ചില്ല. അവിടെ ചെന്നപ്പൊഴത്തേന്ന്
ആഹ്
ടോക്കനും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ കാണാൻ പറ്റിയില്ല.
കാണിച്ചില്ലായിരുന്നോ അയ്ന്റെ മരുന്നില്ലേ
അതിന്റെ മരുന്ന് നമുക്ക് അങ്ങനെ എടുത്ത് ഒഴിക്കാൻ പറ്റോ അതും ഇതും ഇനി ഇത് വേറെ എന്തെങ്കിലും ആണോന്നും അ റിയാൻ പറ്റത്തില്ലല്ലോ കണ്ണെല്ലയോ നമ്മൾ എന്തെ ങ്കിലൊക്കെ എടുത്തങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ ഇത് വേറൊരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ
ഉം ഉം
അതുകൊണ്ട് പിന്നെ അങ്ങനെ അല്ലാതെ കടയിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞൽ നമുക്ക് ഇങ്ങനെത് കിട്ടും അത ഉം കണ്ണിൽ ഇങ്ങനെ പറഞ്ഞ കഴിഞ്ഞാൽ അയ്ന്റെ മരുന്ന് തരുന്നു പ അങ്ങനെന്നും ചെയ്യാ പറ്റത്തില്ലല്ലോ
ഉം ഉം
അങ്ങനെ ഇരിക്കുന്ന അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് എന്തോ ഒരു വല്ലാതെ കുളിക്കുകയും കൂടി ചെയ്ത് കഴിയുമ്പം തലയൊക്കെ തണുക്കപ്പ ഇന് തലച്ചൂടു കൊണ്ട് എങ്ങനെ ആയതാണോ എന്തോ അറിയാൻ വയ്യ
വേ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞായിരുന്നു ഞൻ ഇവിടെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു നിന്റെ കണ്ണിന് വയ്യ അപ്പൊ അമ്മ പറ ഞ്ഞ് ചൂട് ഇറങ്ങിയതാവൂന്ന് പറഞ്ഞ്
ആയിരിക്കും ചിലപ്പോ അതായിരിക്കും ഇപ്പ എവിടെ അയിലൊക്കെ ദൂരോട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാലും ആ ചില ടൈം എനിക്കുണ്ടായിരുന്ന ക കൈ വെച്ചിട്ട് കണ്ണിൽ ഇങ്ങനെ തിരുമിയോ എങ്ങനെ അപ്പം കയ്യിലൊക്കെ എതിലും അഴിക്കും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും കണ്ണി ആയിക്കഴിഞ്ഞ എ ഇങ്ങനെ ഒരു അലർജി പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ എന്തുകൊണ്ടാ ഇങ്ങനെ വന്നേന്ന് അറിയാൻ വയ്യ അത ഇനി നോക്കണം ഇനി ആശുപത്രിൽ പോയിട്ട് അവരോട് പറയണം അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ
പോയി നോക്ക്
ആഹ് കൊറവില്ലെങ്കിൽ ഒന്ന് ഡോക്ടറിനെ പോയി കാണണം കണ്ടിട്ട് ഇതെന്തോന്ന അവരടുത്ത് പറയണം ശരി എന്ന
ആ ആ ശരി ശരി ഉം